ആഹ് എന്തൊക്കയാ എന്നിട്ട് ഉം ഉം
പിന്നെ ക്രിക്കറ്റ്ല് പി പുതിയൊരു ട്ടീമ് മാറ്റം സംഭവിക്കാനായിക്കുണൂ കാരണം ഇപ്പൊ എന്നും ഒരേ ട്ടീമ് ഇട്ട്ട്ടെ പ്പോ തോൽപ്പിക്ക്യാണ്
തോല്പ്പികാണ് അത് സെലക്ടർമാരതാ ഓ ലേ
സൂര്യകുമാറിനപ്പൊ അവര് ഒഴിവാക്കി
ഉം
അടുത്ത ക്യാപ്റ്റൻ നല്ല റ യാസ് ഇപ്പ നാലഞ്ച് കളില് അവൻ തോറ്റു
ആഹ്
ഒന്ന് മഴ കൊണ്ടോയി അത് മഴ കൊണ്ടോയത് ഭാഗ്യംന്ന് വിചാരിക്കാ
ആഹ് ഞാനതിക്ക് ശ്രദ്ധിച്ചിട്ടെന്നല്ല ഇതിലയ്ലെ കണ്ടു തോറ്റു ഒക്കെ കണ്ടു നല്ല ഒര് ഒരു ദീസം ഒരു റണ്ണിന് തോറ്റ്ക്ക്‌ണു. ഒര് ഒരു റൺസിന് തോറ്റുന്ന് ഉം
ഫുട്ബോൾ ന്റെ ടൈമില് ഈ ക്രിക്കറ്റ് ശ്രദ്ധിക്കാഞ്ട്ടാണത് അതാണത് സാര്ണം നമ്മള് പൊതുവേ പഹ് പന്തളി ഈ സമയത്തല്ലെള്ളൂ നമ്മൾ ശ്രദ്ധിക്കൊള്ളു ക്രിക്കറ്റ് അല്ല നമക് ഇന്ത്യയില് പ്പ ക്രി ക്കറ്റല്ലേ മെയിൻ
അതാണഹ്
ഉം അപ്പൊ അതാണ് നാട്ടില് കളിക്കാനൊക്കെ പോവല്ലേ
നാട്ടില് ഇപ്പോ ഒന്നുല്ല അതായത് പ്പോ മ്മള് കൊർ ച്ച് മുമ്പ് ഇതില് അങ്ങനെ ണ്ടായിനു. ടീം മ്മളെ നാട്ടിലെല്ലാരും കൂടി പി പിന്നെ വൈകുന്നേരക്കെ കളിക്കും ഏഹ് ഗ്രൗണ്ടില് അതൊക്കെ അല്ലാതെ ഇപ്പൊ ന്നിപ്പോ മ്മള് ഇങ്ങനെ ആയിലെ വർക്കും കാര്യങ്ങള്ക്കെ ആയിപ്പോന്നക്കായിട്ട്ലെ പിന്നെ പ്പോ ഞാന് ഇപ്പോ വിടെ കൊറെ കാലത്ത്നേഷപ്പോ കള്ച്ചത്പ്പോ നമ്മളൊരു ഫാമിലി ടൂർ പോയി ഫാമിലി ടൂർ പൊയിക്കാണ്ട് അത് അത് ഞങ്ങൾ പോയത് ഊട്ടി ഊട്ടി പോയി ഊട്ടിക്ക് ഞങ്ങളൊരു ബസ്സ്നാള് പോയി ഒരു നാല് പെര് ഇപ്പോ ഇപ്പോ ണ്ടോ ന്ക്കറീല. അന്ന് ഞങ്ങൾ പോയത് പ്പോ ഒന്നര വർഷായിട്ടോ അഹ്
ആഹ് ഒന്നര വർഷായ മുന്ന മുന്ന പോയതാ
ആഹ് അത് പോയതാണ് പറിണത് അപ്പള് ഞമ്മള് നാല് വീട്ടാര് കൂടിക്കാണ്ട് ങ്ങനെ പോയി ഫുഡൊക്കെ ണ്ടാക്കിട്ട് ഒരു ബസ്സിന് പോയി
ആഹ് അത് ഞങ്ങളും പോവല്ണ്ട് ഞങ്ങള് അതുപോലെ നെല്ലിയാമ്പതി പോയി ബസില്ന്നട്ട് ബിരിയാണി ഒക്കെ ഞങ്ങളും ബട്ന്ന് വെച്ച് കൊണ്ടോയത്
ബിരിയാണി കൊണ്ടോയി. പിന്നെ രാവില്ക്കക്ക്‌ള്ള ഫുഡ് ണ്ടാക്കി അങ്ങനെ
ആഹ്
തൈര് അങ്ങനെ കൊണ്ടോയ് പിനെ അതൊക്കെ രസം അതന്നെ പിന്നെ രാത്രിക്കത്ത് പിന്നെ റിട്ടം വന്നപ്പോ
ഏതാ വണ്ടി
വണ്ടിപ്പ ഏതേനിപ്പണ്ടായീനെ അഹ് ഞങ്ങളെ വടെന്നെ നാട്ട്ന്ന്ള്ളന്നെ ലാലാസ് ബസ്സ്
ആ ഓക്കെ അതെല്ലാ
ആ ആഹ് ഏഹ് ആ അതായത് ട്രാവലർ അല്ല
ആ ബസ് ബസ്സായിരിക്കുലെ. ഓക്കെ ഓക്കെ
അത് പ്പ എത്ര ആള്ണ്ടയ്നി നാപത് ണ്ടാവൂലെ നാപത് ണ്ട് നാപെഹ്ണ്ട് എല്ലാരും പാടെ കൂട്ടിയിട്ട്ള്ള നാപത് സീറ്റ്ര്ന്നു അതിന്റെ കൊറ്ച്ച് കൊറവ്ണ്ടാവും ന്നാലും അങ്ങനെല്ലെ കിട്ടൊള്ളു ഒരാൾക്ക് വന്നത്പ്പന്ക്ക് കറക് റ്റ് ഓർമ്മ വരില്ല അതിലിപ്പ എന്തെയ്ച്ചാ ല് ആയിരത്തി സംതിങ്ങ വന്നിനെത്
ആഹ് ആ അത്ര വരൊള്ളൂ ലെ
ആഹ് അത്രേ വര്വൊള്ളൂ അപ്പോ അങ്ങട് പോയി വന്നേന് ശേഷം പിന്നെല്ലാർക്കും അതിന്റെ തക്കെ ഒന്ന് കണക്കൂട്ടി വന്നപ്പോ കൊറ്ച്ച് പൈസ ബാക്കിയ്ണ്ട് അപ്പോഓരർഞ്ഞ് അപ്പൊ ഓര് ഓരോര്ത്രെയ്ക്ക് കൊടുക്കാൻള്ള പരിപാടി അങ്ങനെയാണെ അങ്ങനെക്കാന്നാ അപ്പ്പിന്നെ കൂടുതലാൾക്കാ ക്കാര്ർഞ്ഞു വാണ്ട നമുക്ക് ഏഹ് ഇവര്പർഞ്ഞു ഞാ ആഹ് ലേഡീസ് പറഞ്ഞു ഓൽക്ക് പൂളെട്ക്കാം
ആഹ്
ഏഹ് ബോയ്സ് ബോയ്സ്ന് ടർഫും
ആഹ്
ട്ടർഫും പൂളുംമ്പാട്വൊന്നും എടുത്ത്ക്വാണ്ട് കൂടുകാർഞ്ഞു അതങ്ങനെ അങ്ങനെ അതില് കഴിഞ്ഞ്ട്ട് അഹ് അത് ഞങ്ങളെ നാട്ടില് ഒര് ടർഫ്ണ്ട് ഏഹ് ഏഹ് അവ്ട്ന്ന് നാട്ടിലല്ല കൊറച്ചുംകുടി പോണംന്നാലും ഒര് ഒന്നര കിലോമീറ്ററ് ത്രൊള്ളു ഏതാലും കൊയപ്പ്ല്ല രാത്രി എട്ത്തൊര് ഒമ്പത് മണി മൊതല് പത്ത്വണിവെര കണ്ട് കണ്ടെല്ലാ ഒര്മണിക്കൂറ് അപ്പഞങ്ങള് അവിടെ ആഹ് അപ്പഞങ്ങളവ്ടെ കളിച്ചു
ആഹ്
അത് അന്ന്പ്പത്രയാ ആഹ് അത് പന്തള്ച്ച് അങ്ങനെ പന്തള്ച്ച്ക്വാണ്ട് അതങ്ങനെ അല്ല അവ്ടെ കളിച്ച അത് പറയാണ് അത് കയ്ഞ്ഞ്ട്ട് പിന്നെ കൊറച്ചും ഒര് ബാക്കി ആള്കള്ണ്ട് അത് കണ്ടാർഞ്ഞാലിപ്പോ ടർഫ് ഫിനപ്പ്‌നത്രം വന്നിട്ട്ല്ല്യോന്ന് പിന്നെ ഒര് മണിക്കൂറല്ലേ ഒള്ളൂ അത് കഴിഞ്ഞിട്ട് അയ്ല് കൊറച്ച്ങ്ങ്നെ പൈസണ്ടല്ലോ അപ്പോ ലാവിഷായ്ട്ടൊര് ഫുഡും ഓഹ് ഒര് ഹോട്ടൽല് പോയിട്ട് അങ്ങനെ രാത്രി പത്ത്പയ്നൊന്നണിയായ് അങ്ങനെങ്ങനെ ആഹ് ഫുഡ് കയ്ച്ച് അങ്ങനെണ്ടത് ക്ലിയറായ് അപ്പൊ അതുകൊണ്ടെല്ലാർക്കും സന്തോശായ് എല്ലാംമ്പാടായല്ലോ ഏഹ് മറ്റേത്പ്പോ കൊടുത്താ ചെലപ്പോര് ഏറ്യാര് അഞ്ഞൂറ് വെച്ച്കണ്ടെല്ലാർക്കുംണ്ടാവും അല്ലെങ്കി ആഹ് ആഹ് ആയ്റ്പ്യെന്റെ ഉള്ളില്ണ്ടാവും അതിപ്പോ എങ്ങട്ടും എത്തൂലല്ലോ ഏഹ് ഇങ്ങൻത്തെ ഒര് സംഗതി‌ക്കെര് ഓർമ്മക്കൊന്നാവൂലാ അതാണ്ടായത് ഉം
ഹപ്പാ
ആണ് ഹാപ്പിയാക്വല്ലാണ്ട് എല്ലാരുംമ്പാടെ കൂടികാണ്ട്
ഞമ്മക്ക്പ്പോ ഈ അടുത്ത് പോയതിന് നല്ലാ ചാ ചാർജ്വന്ന് പൈസപ്പനല്ലതാ നമ്മള് മെ ഇതില‌ക്കെ പോയ്ട്ട്ണ്ടായ് എന്താ ട്രെയിനില് മറ്റതില്ലേ വന്ദേഭാരത്
വന്ദേഭാരത് പോയോ
ആഹ് അതിനാത്തെഴുന്നൂറ്റി സംത്ങ്ങ്ണ്ട് ഒരാൾക്ക്
ആഹ്
ടിക്കറ്റ്ന്
അത് മറ്റേ ദീകൂട്ക്കെല്ലേപോണ്ട് എന്താ പറയാ
അത് തിര്വൻന്തരം പോണ ആഹ് കാസർകോട്ട് തിര്വൻന്തരം
ആഹ് അതന്നെ അതിന് എഴുന്നൂറ്റി വര്വൊ പഷേ ഏസിയാ ഏസിയാണല്ലേ ആഹ് എവിട്ന്നാങ്ങള് കേറിയപ്പോ
ഞങ്ങള്വ്ട്ന്നന്നെ നാട്ട്ന്ന്
ആഹ് നാട്ട്ന്ന് കേറിട്ട് അങ്ങനെ തിര്വന്ത അങ്ങനെ ആഹ് അത് അതങ്ങനെ പോയി റിട്ടേണയ്തന്നെ വര്ണ്ടോ ഏഹ്
റിട്ടണയ്ലല്ല റിട്ടൺ വേറെ ബുക്ക് ചെയ്ത്
ആഹ് അങ്ങനാണല്ലെ ഉം
ഉം
അവ എത്ര ആളുണ്ടായിനു എത്ര എത്ര ആൾക്കാ എഴുന്നൂറ് വരുണ്ട് ഒരാൾക്ക് എഴുന്നൂറ് വ രൂ വേ ഒരാൾക്ക് എഴുന്നൂറ് വരോ
ഒരാൾക്ക് ഒരു പറ രണ്ടാൾ ഞങ്ങളുടെ ഭ എൻ്റെ ഭാര്യയും ഞാനും രണ്ടാളും പാടെ എത്ര ആയിരത്തി എത്രേ
ആഹ്
ആയിരത്തി അഞ്ഞൂറൊ അറുന്നൂറ് എത്ര
അപ്പൊ എത്ര മണിക്കൂർ യാത്ര ഇണ്ട് അങ്ങനെ
അത് രണ്ടര മണിക്കൂറോളെ ഇണ്ടാവുള്ളു കാരണം ഇത്രയും ഫാസ്റ്റ് അല്ലേ
ഫാസ്റ്റല്ലേ ല്ലേ എന്നിട്ട് രണ്ട് മണിക്കൂർ ഏഹ് രണ്ടര മണിക്കൂർണ്ടല്ലേ
ഉം രണ്ടര മണിക്കൂർ റഞ്ഞാ ആലപ്പുഴേല്
ആഹ്
ഏഹ് അത് ഫാസ്റ്റ് ആണ് രണ്ടര മണി ക്കൂർ അറഞ്ഞിട്ട് കാര്യല്ല അതില് ഫുഡ് ഉണ്ടാവും ചില സമയത്ത് ഫുഡ് ഒക്കെണ്ടാവും.
ആഹ് എങ്ങടത്തൊന്ന്ണ്ടോ
ഞങ്ങക്ക് അന്ന് ചായേം ഇതും കിട്ടി ചായ ബിസ്കറ്റ് എന്തൊക്കെ
ഉം
ചായ സാധ ചായല്ലട്ടൊ കാപ്പാച്ചിനോ കപ്പാച്ചീനോ എന്ത ആഹ് സാനാണ്
കുടിക്കാൻ കയ്യോ
ഏഹ് അതൊന്നും കൊഴപ്പല്ല സുഖായിട്ട് കുടിച്ചില്ലേ
ഏഹ്
ഏഹ്
ആഹ് അതെന്നെതെന്നെ
അങ്ങനൊരു യാത്രൊക്കെ ചെയ്തു നോക്ക്യേ ഒരുസം
ആഹ് ഞ്ഞി നോക്കട്ടെ
ഏഹ്
ആഹ് നോക്കണം
അതൊക്കണ എക്സ്പീരിയൻസാണ് ജീവിതത്തില് നമ്മള്ന്ന് പോ തൂങ്ങി പിടിച്ച്ട്ടല്ലേ പോവല് ട്രെയില് ഏഹ് സെക്കൻഡ് ക്ലാസ്സില് ഇതൊക്കെ ഒരു ബുക്ക് യ്ത് പോകുമ്പോഴേ അതരു സമാധാനത്തില് പോവാലോ
നമ്മളിപ്പോ ട്രെയിൻ യാത്ര നടത്തിയത്പ്പോ ഏർവാടിക്കാണ്
ഉം
അത് പിന്നെ
അവർക്ക് എത്രേ ചാർജ്
എനിക്കിപ്പോ അതൊക്കെ ഓർമ്മല്ല അത് കൊറച്ചായി കുറച്ചായിന്നറഞ്ഞ കൊറച്ചന്നെ ആയിക്കുണു പ്പത് പോയിട്ട് ഇന്റെ ഓർമ്മ ഒന്ന് എടുക്കണില്ല അത്ര ഓർമ്മ കിട്ട് ട്ടണില്ല അത്ര ഓർമ്മ കിട്ടണില്ലാറയാ കുറച്ചായി പോയിട്ട് റയാ അതിപ്പോ ഇതേമാതിരി ഇങ്ങനൊരു ചെറുമട്ടം ഫാമില്യായിട്ട് പോയി
ആഹ്
ഒരാളല്ല ഉം
ഏർവാടി എവിടെ സ്ഥലം വര്ണെ
അത് നമ്മള്ങ്ങനെ പോയത് ചിലപ്പം തമിഴ്നാട് തന്നെയാണ് മധുര വഴി അങ്ങനെ പോയിട്ട്
ഉം അവിടെ നമ്മള ആൾക്കാരുണ്ടാവോ മലയാളീസ്
മലയാളിസ് അങ്ങനെറഞ്ഞാല് പ്പോ ഇവിടുന്ന് ഇപ്പോ നമ്മള് പോകണ പോക്കിലുള്ള വളിയാ മലയാളികളെ നമ്മളതായിട്ടുള്ളൂ അല്ലാതെ അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളോരൊക്കെ അവിടെള്ള അതൊക്കെ തന്നെ കാണേണ്ടത്
ആഹ് അവിടുള്ള ആൾക്കാരല്ലേ അവിടുത്തെ ഫുഡ് ഒന്നും അത്ര ക്ലിയർണ്ടാവൂല ല്ലെ
അത്രക്ക്‌ ആഹ് അത്ര കിട്ടൂല്ല നമുക്കൊരു വല്യേത്ണ്. ട്ടൂല ഫസ്റ് അവിടെമ്മൾ ആഹ് അതന്നെ അതെ ആഹ് അങ്ങനെയൊക്കെ കേയറാം.
ഒരു മഞ്ഞ കളറുള്ള ബിരിയാണി അല്ലേ കൂടുതല്.
അങ്ങനെയാണ് നമ്മക്ക് പിടിക്കൂല പിന്നെപ്പോ അവിടെ നിന്ന് അല്ല നമ്മക്കൊന്ന അങ്ങനെ പിടിക്ക കുലറി
അങ്ങനെ
അവിടുത്തെ ഭക്ഷണേ. ഞമ്മക്ക അങ്ങനെ ചെിലപ്പോ പിടിച്ച പിടിച്ച കിട്ടോളാം ആൾക്കാര്. അതില്ല
നമ്മള ഉപ ഫുഡ് ഒന്നും നമക്ക് പറ്റു
ആഹ പറ്റൂല.
ആഹ് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മള നാടന്നല്ലേ സ്വർഗം.
ആഹ അതന്നെ
ഉം
നമ്മള് നമ്മളെ ചുരുങ്ങിയതു സാമ്പാറും ചോറും കൂടി അവിടെ നടക്കൂലനറ.
ഉം അന്ന വെജിറ്റബിൾ ഒക്കെ ഉണ്ടാവലുണ്ട്. അവിടെ
ആറിയ
അവിടെ ചായ ഒരു ഇതല്ലേ ചായ ചെറിയൊരു ക്ലാസ്.
ചെറിയ ക്ലാസ്സില് ഉണ്ടാവുള്ളു കുറഞ്ഞ ക്ലാസ്ൽ മുറ്റ ക്ലാസ്.
നല്ല പറ
അത് ഞമ്മൾ ചെന്നിട്ട് ചെന്നമ്മള് പുലർച്ചെന അവിടെ എത്തിയത്. കേൾക്കുമ്പോൾ നമ്മൾ രാവിലെ കഴ ബന്ധപ്പെട്ടിയത് എന്ന് അാൽ അവിടന്നാണ് ഞാൻ ഓർമ്മ ശരിക്കരു അത്രണ്ട് അത് ഒര്. അവര് ഇപ്പോം നമ്മൾ രാത്രി ഇവിടുന്ന് പോയത്. രാത്രി ഒമ്പതരക്ക് ട്രെയിന് നമ്മടെ ആന്നെ അങ്ങനെ ഒമ്പരക്ക പത്ത് മണിക്ക ട്രെയിൻ കഴറിയിട്ട്. നേരം വെളക്കാൻ കാലാണ് അവിടെ എത്തണത് നമ്മള്. സുബഹിക്ക് ബാങ്ക് കൊടുക്കുഭളോ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ എത്തിയത്. ന്റെ ഓർമ്മ എന്നിട്ട് അവിടുന്ന്. നമ്മൾ ചായ കൊടു അവിടെ ചായ കുടുക്കുകയാണ് ചായ കൊടുക്ക അല്ല കൊടുക്കാൻ വേ ഇതേമാതിരി ചെറുമട്ട രീതിയിൽ ചെല്ലുമ്പോ ഞമ്മള് ഉഴന്ന് വടൊക്കെ ഉഴുന്നു വടല്ലേ ഉഴന്ന് വട.
ആഹ്
അതാണ് അതാണ് എനിക്ക് വിടുന്ന് ആദ്യ ഇതായത്. അത് ഇഷ്ട പെട്ടിട്ടോ അത് നല്ല ചൂട് ഒട് ക്കതായി. അവിടുന്ന് അത് ആ അത് പ്പോ അവിടത്തേക്ക ഓലമാതിരി നമ്മള് ഇവിടെ ഇതകൂല അങ്ങത്തെ നട്ടിലി ദോശ അങ്ങനത്തെ ടൈപ്പ് ഒന്നും അതന്ന ഇപ്പോ നമ്മൾക്ക്. എത്തൂല ഒല് ഉഷാറായിട്ട് കാരം. അത്
പിന്നെ ചിലപ്പോ ണ്ടാക്കുന്നത് കണ്ടാൽ ചിലപ്പോമ്മ എന്തങ്കിലും.
ഉഷാർ തന്നെയാണ് ഫുഡ് ചെലതെ ചെലതൊക്കെ ഉഷാർ തന്നെയാണ്. മോശല്ലത് ഒന്നുംല്ല. ഇഡ്ഡലി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാമ്പാർ.
അവിടന്നാണ് എനിക്കത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഉഴുന്നു വട ൻ്റത് അല്ല ഉഴുന്ന് വട അന്നാണ് ഞാൻവിടന്ന് സ്റ്റാട്ട്. ഇതന് പറയാം അദൃംകഴിച്ചത്.
ആഹ് അവിട്ന്നോ ഫസ്റ്റ്. ലോ
ഫസ്റ്റ് അപ്പോ നമ്മള് പറഞ്ഞു. ണ്ണങ്ങളിന്ന് കേൾക്കുമ്പോ അങ്ങനെആയി മറ്റേത് നമ്മൾ ഉഴിന്ന് പറിമ്പോത്തിനു ഒരു എന്തോമാതിരിയൊക്കെ തോന്നിനു ആഹ് അല്ലെ മറ്റേ ഉഴിന്ന്ന്ന് കേൾക്കുമ്പോത്തിൻ നമ്മക്ക് മറ്റേ എന്തോത് മാരിയെ ആഹ് അങ്ങനെയൊക്കെ തോന്നീൻ പറിയ അന്ന് ഇഷ്ടപ്പെട്ടുന്ന് പറയാ ആഹ് ആഹ് ആയിക്കോട്ടന്നാ